ഹ
ഹലോ ആഹ് കേൾക്കുന്നുണ്ടോ
ആഹ് കേക്കുന്ന കേക്കുന്ന ഞാൻ പറഞ്ഞേക്കാമോ
ഉ എന്തുണ്ട് വി ആഹ് കേൾക്കാം കേൾക്കാം
ഹലോ ആഹ് ആഹ് വിശേഷൊന്നുല്ല ഇങ്ങനെ ഇരിക്കുന്ന അവിടെ എന്തോണ്ട്
ഇവിടെയും ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു കേൾക്കുന്നില്ലേ
ആഹ് കേൾക്കാം കേൾക്കാം ഞാൻ വിളച്ച് കേ പിന്നെ മഴയൊക്കെ ഉണ്ടോ
മഴ ഇടയ്ക്ക് വരും ഇടയ്ക്ക് പോവും പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല എപ്പോഴാ വരുന്നേന്
ആഹ് മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആണല്ലോ
ആ യഥാർത്ഥത്തില് ഇപ്പം മഴ വരണ്ട കാലഘട് - ട്ടവാ പക്ഷേ ഇപ്പം എന്തോ കാലാവസ്ഥയുടെ വ്യതിയാനം മൂലം കറക്റ്റായിട്ട് നമുക്ക് മഴ ലഭിക്കുന്നില്ല സാധാരണ ജൂൺ ജൂലൈ മാസത്തില് മുഴുവനും മഴയായിരിക്കും, പക്ഷെ ഇവിടെ
ആഹ് അത് അത്ര മഴയില്ല ഉം മഴയില്ല അതൊന്തോ വെയിലാണ് മഴയാണ് നിങ്ങക്കൊന്നും പ്രഡിക്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ പെട്ടെന്നല്ലേ
ഉം എപ് എപ്പഴും ഒരു കൊട എടുത്തിട്ടെറങ്ങണം അല്ലെ
ആഹ് അതാണ്, വണ്ടി പ്പോന്നൊരു റെയിൻകോട്ടും കൈയ്യി കാൺണം നമ്മുക്കാണെങ്കി കൊടയും വേണം
ആഹ് ഇപ്പം ഓരോരോ പനിയും കൂടെ വരുവല്ലേ തിന്റെ
ഓഫ് ആന്നാന്ന് മറ്റേ വൈറസ് കൂടുതലും മറ്റേ പടരുന്ന പനികളും കാര്യങ്ങളൊക്കെ ആണല്ലോ
ഉം പ്പൊ വീണ്ടും മാസ്ക്ടണ്ട അവസ്ഥ വരാൻ ചാൻസുണ്ട്
ഉം ആന്ന്, നമ്മൾ ബസ്സിലൊക്കെ പോകുമ്പഴാണെങ്കിലും എപ്പഴും ശ്രദ്ധിക്കണം പനി വന്നാ പിന്നെ അതുലെ പല പല കൊറെേ സിംറ്റംസ് കാണിച്ചു തുടങ്ങുമ്പഴേ നമുക്ക് പേടിയാവും, നോർമൽ പനിയാണെങ്കി പോലും നമുക്ക് കൊറേ സിംറ്റംസൊക്കെ കാണുമ്പഴേ വറൽപ്പനിയാണോന്നൊരി തായിരിക്കും ഉം
നമ്മള്ഹ വെള്ളത്തിലും കൊതുക് അങ്ങൻത്ത കൊറെ പരിപാടികള്ണ്ടല്ലോ അപ്പ ഇതൊക്കെയ ഇതിനെ ഇങ്ങനെ വ്യാപി വ്യാപിപ്പിക്കുന്നത് മാക്സിമം ഇതിന്നൊക്കെ മാ റി നിന്ന് ഉം പറ
ഉം എലിപ്പനി എലീടെയക്കെ അങ്ങനെയൊക്കെല്ലേ
ഉം വൃത്തിയില്ലാത്ത ഈ ഫുഡൊക്കെ തൊറന്നൊക്കെ വെക്കുകയാണ് ഇങ്ങൻത്തെയൊക്കെ പ്രശ് നം വരും. അഹ് ആഹ് അഹ് പടരുന്ന വൈറസ് വവ്വാലിന്നാണ്ടാ ഫസ്റ്റ് സ്റ്റാർട്ടെയ്തത് അർജന്റീനയില്. അപ്പങ്ങനേന്നൊക്കെ പറയുന്ന കേട്ടു വാർത്തേല്.
ആഹ് ന്യൂസിലൊക്കെല്ലേ?
ഉം. ഉം
ഉം തിരുമറ്റേ ഇപ്പ നിപ്പാ നിപ്പയും അതു ഏതൊക്കെയൊ എവിടെയൊക്കെ ഉ അങ്ങനെ കണ്ടല്ലോ
ആ കോഴിക്കോട് അവിടെ ഉം കോഴിക്കോട് അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ നം നമ്മള് ഓൾറെഡി നിപ്പയുടെ ആന്റിബയോട്ടിക്സ് നമ്മുടെൽ ഉള്ളത് കൊണ്ട് അത്രേം പ്രശ്നം വരില്ല. ഓൾ റെടീ ഇവിടെ കേരളത്തിൽ നിപ്പ വന്നത് കൊണ്ട് അതിന്റെ സാഹചര്യങ്ങളൊക്കെ ഒള്ളത് കൊണ്ടുവേ പ്പ നമുക്ക് ഓൾറെഡി അറിയാം. എന്തൊക്കെ ഇതിന്റെ സിംറ്റംസ് ഇതിന്റെ പ്രിക്കോഷൻസ് എന്തൊക്കെയാന്ന് എടുക്കണ്ടേന്ന്
ഉം അതുകൊണ്ട് വല്ല്യ ഇതായിട്ട് വരത്തില്ല എങ്കിൽ പിന്നൊന്നും പറയാനും പറ്റത്തില്ലല്ലോ? മറ്റേ കോവിഡ് വാക്സിൻ എടുത്തിട്ടും ആന്ന് എല്ലാവർക്കും മിക്കവർക്കും കോവിഡക്കെ വന്നിട്ടില്ലായിരുന്നോ?
ആഹ് അത് ആ പിന്നെ നമ്മള് പ്രതിരോധത്തിലായി
ആഹ് പിന്നെ നമ്മള് മാക്സിമം ശ്രദ്ധിക്ക്യ, അത് തന്നെ.
മാക്സിമം ആഹ് ഈ മാസ്ക്കൊക്കെ ഇട്ട് പുറത്തോട്ട് പോകുന്നെയാണ് സുരക്ഷിതം.
ഉം മറ്റേ കെട്ടിക്കെടക്കുന്ന വെള്ളത്തിലക്കെ വെള്ളത്തിലും അങ്ങനെ മഴ വെള്ളൊക്കെ മറ്റേ കെട്ടി കെടക്കത്തില്ലേ ഇപ്പൊ? അതും ഒരിതാണ്.
അതൊക്കെ ഒഴിച്ച് കളയണം ഇങ്ങനെ കാണുവാന്നെങ്കില്. ഇല്ലെങ്കിലും അതില് കൊതക് മൊട്ടയിട്ട്
ഉം കൊ കൊതുക് ഉം കൊതുക്, എലികള് പിന്നെ മറ്റേ ഇപ്പം മറ്റേ ചക്കാ മാങ്ങ അതിന്റെക്കെ സീസൺസ് അപ്പൊ അതും വന്നക്കെ അതിന്റെയും ഇങ്ങനെ നമ്മള് പരിസരത്ത് ക്കെ ഉണ്ടെങ്കിലും അതും പ്രശ്നവല്ലേ?
അത് പ്രശ്നാ നമ്മളിപ്പോ ഒരു ഫ്രൂട്ട്സ് കഴിക്കുവാണെങ്കില് അതിനകത്ത് എന്തെങ്കിലും കിളി കൊത്തിട്ടുണ്ടോ അങ്ങൻത്തെ കാര്യങ്ങള് ക്കെ കൃത്യായിട്ട് ശ്രദ്ധിക്കണം അല്ലെങ്കില് ഈ ഇപ്പൊ പടരുന്നത് വവ്വാല് മൂലോക്കെ അല്ലേ പ്പം? പറയാൻ പറ്റില്ല വാസ്തകത്തിന്റെ
ഉം എല്ലാ സ്പ്രെഡ് ഇങ്ങനെ കൊറെ ഇപ്പം എന്തോ ന്യൂസിലൊക്കെ ന്യൂസ് നോക്കിയാ മൊത്തം അതാണല്ലോ? മഴയും ഇങ്ങനെ പനികളും അതിനെയോക്കെ കുറിച്ചൊക്കെ ആണല്ലോ
ഉം ആന്ന് എല്ലാടത്തും പ്രശ്നങ്ങളാ ഇപ്പം മറ്റേല് വെള്ളത്തി എടക്ക് വെച്ച് വെള്ളത്തിലെന്തോ ഇതില്ലായിരുന്നോ വെള്ള ത്തില് മുങ്ങി കുടിക്കുന്ന പിള്ളാർക്ക് എന്തോ ആഹ് മ മസ്തിഷ്ക
ആഹ് അത് തന്നെ അത് ആഹ് പിന്നെ ശിഖല്ലയും
ശിഗല്ല വൈറസ് ഉം കൊറച്ച്
ആഹ് അങ്ങനെക്കെ ഉണ്ട് ഉം കൊറെയൊക്കെ നമ്മളൊക്കെ കേക്കാത്ത കൊറെ പുതിയ പുതിയ രോഗങ്ങളും വൈറസൊക്കെ അല്ലേ ഇപ്പം?
ആഹ് അങ്ങനെക്കെ കേട്ടിട്ടോക്കെയില്ലേ ഇതിനൊക്കെ ക്വയറ് കണ്ടുപിടിക്കുന്നത്.
ഉം അങ്ങനെ ഉം പിന്നെ ഫുഡൊക്കെ കഴിച്ചോ?
ഭക്ഷണം വന്ന് കഴിക്കണം
ഉം ഉം ഉം ഇല്ലല്ല കഴിച്ചില്ല ടൈം ആയില്ല ഒമ്പത് മണിയോക്കെ കഴിയും കഴിക്കാൻ വേണ്ടിട്ട്
ഉം ഞങ്ങള് നേരത്തെ കഴിക്കും ഇപ്പച്ചിരി ഇതായോണ്ട് ഇപ്പ കഴിക്കും ഉടനെ കഴിക്കും.
ഉം ഉം ഉം അവിട്ത്തെ ഫുഡൊക്കെ എങ്ങനാ?
ഇവട്ത്തെ ഫുഡ് അത്ര നല്ലതൽ അത്ര പന്നലല്ലന്ന് പറയാം അത്ര നല്ലതാന്ന് പറയാൻ പറ്റത്തില്ല കൊഴപ്പേല്ല ഒരു
കൊഴപ്പല്ല കഴിക്കായില്ലേ? ഉം എങ്കില് നമ്മളെ വീട്ടിലെ ഫുഡ് അത്ര വരത്തില്ല അല്ലേ നമ്മള്
ആഹ് വീട്ടില് ഉം കൊഴപ്പല്ല അധികം പ്രശ് കുറ്റം പറയാനില്ല.
ഉം ഉം ആഹ് അങ്ങനെ റൂമ് ആയിട്ടാന്നാ ഹോസ്റ്റലാ എങ്ങനാ?
പി ജി ആയിട്ട് പി ജി ന്ന് പറയുമ്പം ഉം അവര് അവർക്ക് നമ്മള് ഫുഡിന്റെ ഇതിന്റെ പൈസകോടുക്കണം പിന്നെ നമ്മളായിരിക്കണം ഈ കറണ്ട് ബില്ല് അടക്കേണ്ടത് അങ്ങനത്തെ കോറച്ച് പരിപാടികള്
ഒഹ് ഒഹ് ഒഹ് അങ്ങനെ അങ്ങനെ ഉം ഉം എത്ര പേരുണ്ട് കൊറേ പേരുണ്ടോ അവിടെ?
അല്ലെ ആഹ് നമ്മളോരു വീട്ടില് ത്രീഷേയറാ
ഉം ഉം ഉം അങ്ങനെ
ന്ന് പേര് അങ്ങനെ അപ്പ കുഴപ്പല്ല
എല്ലാ ആഹ് ആഹ് ആഹ് ആഹ് എല്ലാർക്കും ഒരെ ഒരു സ്ഥലത്താണോ ജോലി അതോ പല എങ്ങനാ?
അല്ലല്ല പലർക്കും പല സ്ഥലത്ത് ഹലോ കേൾക്കുന്നുണ്ടോ?
ആഹ് ആഹ് ആഹ് ആഹ് കേക്ക്ണ്ട് കേക്ക്ണ്ട് അല്ല ക്ക് സൈലന്റ് ആയപ്പോ ഞാൻ വെച്ച് കേക്കുന്നു ഇപ്പോ കേക്കുന്നു ഞാൻ എടയ്ക് സൈലന്റ് ആയപ്പോഴത്തേക്കെ കേക്ക്ന്നില്ല
ഉം അത് വൈഫൈ കണക്ട് ചെയ്തേ അപ്പൊ അതിന്റെ ഇച്ചിരി ദൂരത്തോട്ട് പോയാ കേക്കില്ല ആഹ് ഒരു നെറ്റിന്റെ സ്പീഡ് കുറഞതാ
ഓഹ് ഓഹ് ഓഹ് അങ്ങനെ ഞാൻ വിചാരിച്ച് എനിക്ക് വല്ലേ റെയ്ഞ്ചിന്റെ പ്രശ് ഉണ്ടോ അങ്ങനൊരിതായി
അല്ല മൊബൈലിന്റെ റീചാർജ് തി ർന്നായിരുന്നു അപ്പോ വൈഫൈ ഒക്കെ കണക്ട് ചെയതായിരുന്നു അവിടെന്ന് ഇച്ചിരിമാറി അപ്പളേക്കും തന്നെ ആഹ് ഒര് ഇത് പോയതാ
ആഹ് ആഹ് അവിടെ വൈ ആ അവിടെ വൈഫൈ ഉണ്ടോ അതോ ഫ്രണ്ട്സിന്റെ ആരെങ്കിലു ആണോ
അല്ല ഇവിടെ വൈഫൈ ഉണ്ട് വൈഫൈ പ്രൊവൈഡ് ചെയ്യുന്നു
ഉം അത് കാര്യായിട്ടോ
അല്ല മിക്കവാറും പൈസ കാണില്ല വീട് എടുക്കണേങ്കെ മാത്രമ ഉള്ളൂ വൈഫൈ
ഓ ഓ ഓ ഓ അങ്ങനെ ഉം പിന്നെ ഫുഡൊക്കെ എന്താ വന്നാ കഴിക്കാൻ ആഹ്
ആഹ് ഫുഡ് കഴിക്കണം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഫുഡ് കഴിക്കും
ആഹ് വീഡിയോ എടുക്കുന്ന
വീടെടുത്ത് വീടെടുക്കുന്നതെങ്കിൽ ആന്നെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഒരു ഡെപ്പോസിറ്റ് കൊടുക്കണം അത് ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും പക്ഷെ അത് കൂടെ ആൾക്കാരുണ്ടെങ്കിൽ കുഴപ്പമില്ല അപ്പം പിന്നീട് ഫുഡ് കാണില്ലാതൊരു പ്രശ്നം
ഉം നമ്മള് കുക്ക് ചെയ്യണല്ലേ അല്ലെങ്കിൽ പൊറത്തുന്ന് ആഹ് ആഹ്
കുക്ക് ചെയ്യാം ഓക്കെ കുക്ക് ചെയ്യുന്നത് മെനെ
ഉം
കേടാണ് ഒന്ന് കഴിച്ചാൽ നല്ല പശയാവും അ എന്നാലും നഷ്ടമാ
ഉം ആ അത് ശരി
അപ്പം അപ്പൊ ഇങ്ങനെ ഇത് കുഴപ്പില്ല അല്ലാതെ നോക്കുമ്പോ വെച്ച് നോക്കുമ്പോ ഇത് കുഴപ്പമില്ല
ഷെയർ ഇടുല്ലേ അതുല്ല ഫുഡും കാര്യങ്ങളൊക്കെ നല്ലതു ആണല്ലോ
ഉം ഫുഡും കൊഴപ്പല്ല
ഉം എല്ലായിടത്തും ഇങ്ങനെ കിട്ടണന്നല്ലല്ലോ അതുപലെ നമ്മളിപ്പം ഈ ഫുഡ് ഉണ്ടാക്കുവാണെങ്കിൽ ഇ വീടൊക്കെ എടുക്കുവാണെങ്കിൽ ഫുഡ് ഉണ്ടാക്കുകയാണെങ്ക ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോ പാടായിരിക്കല്ലേ
പാ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം പക്ഷെ അതിന്റെ ഒരു ശീലമായിരിക്കണം ശീലമായിട്ട് നിലനിർത്തുവാന്നെങ്ക ഓക്കെ അല്ലെങ്കില് പട മെനക്കെ നമ്മള് അതുപോലെ അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ നമുക്ക്ങ് ക്വിങ്സ് വെലന്ന് ഫുഡ് കഴിക്കണം
ആഹ് അത് ആണ് അത് ചെലവാണ്
എത്തിന് ഇവിടെ ഇങ്ങനെ കിട്ടുന്നതാണ് നല്ലത് അതാ വയർന്ന് പറയുമ്പോൾ അദ്ദേത്തിന് പിന്നെ നമുക്ക് ഇഷ്ടുള്ള ഭക്ഷണം കഴിക്കണം എന്നുള്ള തോന്നല് പറയും
ആഹ ഇന്നെന്ത് ഫുഡ് വന്ന നോക്കിയോ
ആഹ ചപ്പാത്തിയും കിഴങ്ങ്കറി
ഉം എന്നും ഉം ഉ എന്നും അത് തന്നെയാണോ അതോ വേറെ വേറെക്കെ ആയിരിക്കോ
അല്ലല്ല ഓരോ ദിവസം ഒരേന്ന് ഒരു ദിവസം ഹ് ഞായറാഴ്ച ഒരു ദിവസം ബിരിയാണിയാണ് ഞാൻ പക്ഷെ ഞായറാഴ്ച വീട്ടിലാവും അപ്പം അത് മിസ്സ ആവും പിന്നീട് ആ ആ നാല് നാല് ദിവസം ഇതാ അഞ്ചു ദിവസം ഇതായിരിക്കും മീൻ കാണും ഒരു ദിവസം ഫുൾ വെജിറ്റബിൾ പിന്നെ ഒരു ദിവസം വല്ലാം ആഹ് മീൻ പൊരിച്ചത് പൊള്ളിച്ചത് കാണും പിന്നെ ഒരു ദിവസം ചിക്കൻ കറി കാണുന്നത് അത് എല്ലാ ദിവസവും കണില്ല മാസത്തിലൊരിക്കലായിരിക്കും ചിക്കൻ കറി കാണുന്നത് ഒരു ദിവസം എഗ് ആണ് ചിലപ്പം പൊരിച്ചതായിരിക്കാം അല്ലെങ്കിൽ പുഴുങ്ങിയതായിരിക്കും ബ്രേക്ക്ഫാസ്റ്റിനോട് അല്ലെങ്കിൽ ഉച്ച ഭക്ഷണത്തിലൂടെ കിട്ടും
ഉം മൂന്ന നേരം ഇവിടുന്നല്ലേ കഴിക്കുന്നേ
ആ് മൂന്നു നേരം ഇവിടന്നാണ് കഴിക്കുന്നത് പിന്നെ ചായ കപ്പി അങ്ങനത്തെ പരിപാടികളൊന്നുല്ല
ഇല്ല ഇല്ല ഇല്ലേ ഓ അപ്പൊ അത് പുറത്തുന്നോ ചായൊക്കെ കുടിക്കാനൊക്കെ
ചായ കമ്പനിയില് മോർണിംഗില് ടീ ആണ് വൈകിട്ട് നമ്മളിങ്ങനെ പുറത്ത പോകും ചെലപ്പം കുടിക്കും ചെലപ്പം കുടിക്കില്ല
അപ്പൊഈ ഉച്ചക്ക് ഫുഡ് എങ്ങനെ വന്ന കഴിക്കുവോ അടുത്താണോ
ആഹ് ഇത് വാക്കി് ഡിസ്റ്റൻസേ ഉള്ളു
ഉം ഉ അപ്പ പിന്നെ കുഴപ്പില്ലല്ലോ
ഉം നാനൂറ് മീറ്ററ്
അപ്പം നടന്ന വരാല്ലോ വണ്ടിയുടെ ആവശ്യമല്ല നടന്ന് ആ നടന്ന വരാം
ഉം ഉ നടന്നു വരാം വണ്ടിയുടെ ഒന്നും ആവശ്യല്ല
ഉം ഉം അപ്പൊ എല്ലാ വീക്കൻഡും വിട് ആഹ
ഇതിലും പ്രൈസ് പറഞ്ഞ് നമുക്ക് കുറച്ചും കൂടെ ദൂരൊന്നന്ന് വേണമെങ്കിൽ പി ജി കിട്ടും പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാ നൈറ്റ് ഷിഫ്റ്റ് ആണ് ചില സമയത്ത് അപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് ഉണ്ടെങ്കില് നമുക്ക് പോകാൻ പാടായിരിക്കും അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങളി ഇതാെ നല്ലത്
ഉ ആ ഇത് ഇതിപ്പോ കൊഴപ്പമില്ലല്ലോ നമുക്കിപ്പ അത്യാവശ്യം നമ്മുടെ ബജറ്റില് നിൽക്കത്തില്ലേ
ആഹ അല്ല സാലറിയുടെ ഒരു ഫോർട്ടി ഫൈവ് പെർസന്റേജ്
ഉം ഉം ഉം ഉം ഒ ങ്ങനെ
അേണ്ടറ് പ്രശ്നങ്ങളൊക്കെ
ഉം ഉം അവിടെ ഉള്ളവരൊക്കെ നല്ല കമ്പനി അണോ
അങ്ങന എല്ലാ ഉള്ളരൊക്കെ നല്ല ആൾക്കാരാണ് പ്രശ്ന ഒന്നുമില്ല
ഉം ഉം ഉം ഉഅ പിന്നെ കുഴപ്പില്ലല്ലോ അല്ലേ എല്ലാ വീക്കെന്റുവീട്ടി പോവോ
എല്ലാ ആഴ്ചയും വീട്ടിപ്പോകുംഒരു ദിവസം ഇത്ര ഇത്രയും നാള് ശനി ഞയർ അവ ആയിരുന്നു ഇപ്പംപ്പോൾ ഞായർ മാത്രമാക്കിയ അപ്പോഴത്തിന ശനിയാഴ്ച്ച വൈകട്ട് വണ്ടിയറും രാത്രിയൊക്കെ ആവുമ്പോഴേക്കന് എത്തും
എത്തും പിന്നെ തിങ്കളാഴ്ചം രാവിലെ വരുമോ അതോ ഞായറാഴ്ച വൈകി ട്ട് വരുവോ ഉം ഉം ഉം ഉം അപ്പൊ കൊഴപ്പല്ല പോയ വീട്ട അപ്പൊ വീട്ടില് ഫുഡും ഞായറാ്ച്ച കഴിക്കാലോ
ആ വീട്ടില് ഒരു ദിവസം ഫുഡ് കഴിക്കും
ഉം അപ്പോഴത്തേക്കും അധികം അങ്ങ് മിസ് ചെയ്യത്തില്ല കാരണം വീക്കെന്ഡില് കഴിക്കുന്നുണ്ടല്ലോ
ആഹ അത ആഹ
ആ ഹ പക്ഷെ നമ്മള് മറ്റേ അതി ആഹ
ആ ഹ പറഞ്ഞോളൂ
ഒരുപാട് നേരം പറഞ്ഞ അഹ
അല്ല അവര് നോർമലി വെജിറ്റബിള ആ കഴിക്കുന്ന ഞായറാഴ്ച മാത്ര അങ്ങനെ എന്തെങ്കിലും ഞായറോ ശനി ശനി ഞായറോ
ഉം ഉം ഉം ആഹ ആ ഞായറാഴ്ച്ച എല്ലായിടത്തും നമ്മള് സ്പെഷ്യൽ ആായിട്ട്ടെ അടുപ്പെ ഉണ്ടാക്കുന്നത്
ഉം അപ്പഴ ഇല്ല എല്ലാര വീട്ടിൽ കാണോ
ഉം അതാണ് ഉം
എന്നാ പിന്നെ ശരി ഞാൻ പിന്നെ വിളിക്കാം ഇപ്പം ഫുഡ് വെഷക്കന്ന് കേട്ടോ
ആഹ് ഓക്കെ
ശ ശരിയാ